ഫുഡൊക്കെ കഴിച്ചാ ഓഹ നേരത്തെരെ ഞാൻ കഴിച്ചിട്ട
അയ്യ ആയിക്കല്ല
ആഹ ആയി വ്യത്യയും വന്നിട്ട് വറ്റ മീന് മത്തി കൊറയായി മത്തി കൂട്ടിയിട്ട്
എനിക്ക് പിന്നെ ഒരു പുതിയ വണ്ടി എടുത്താന്നണ്ട അേ ആ വണ്ടിയും കൊണ്ട് ഞാനിങ്ങനെ പോക്കാം
ആഹ് എനിക്ക് ഇവിടെ വണ്ടിന്ത ഒരു പിന്ന പക്ഷെ എന്നെ നമ്മക്കൂല വണ്ടി ഓടിക്കൻ ഒന്നും സമ്മക്കൂല എനിക്ക് ഭയങ്കര പേ
കിട്ടുന്നില്ല
ഏ
ഇ ഇവിടെ മീനൊന്നും കിട്ടൂില്ല സാധനം വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല.
ആഹ വന്നിന് വണ്ടി ഓ പിന്നെന്താ ഞാാന ഇങ്ങനെ പറയും ഇവിടെ രണ്ട് വണ്ടിണ്ട് എന്നാല എന്താണ് നമ്മ എന്നെ എവിടെയും കൊണ്ട് ഇടിപ്പിക്കുക അങ്ങനെ കുങ്ങനെ ആക്കുന്നൊക്കെ പറയും ഇപ്പര് പണ്ടൊത്തെെ മാതിമൊന്നുമല്ലാലോ പണ്ടൊക്കെ എന്ത പറഞ്ഞാ വണ്ടിയുണ്ടോ നടത്തല്ല ആൾക്കാർക്ക് മൊത്തം.
നടത്താൻ കഴിയത്തില്ലാവർക്കും ഇപ്പൊ വണ്ടി മുറ്റത്തേക്ക് റോഡ് എത്ര വണ്ടികളല്ലേ ഓരോ ദിവസവും കൂടതവക്ക് ഇഷ്ട
എനക്ക് ഇപ്പോഞ സ്വന്തമായിട്ട് എടുത്താന്നപ്പോ ഞാൻ പറരണേ പിന്നെ ഇനി എന്നോട് പറയാ ഇനി വണ്ടി- അധികം എടുക്കറ ആവശ്യത്തെ ഞാൻ പറഞ്ഞല്ല അപ്പൊ ആവശ്യം തന്നെയല്ലേ അല്ലാപ്പ ആവശ്യംന്നന്ന പിന്നെ അവമ്മള് വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും പിന്നെ വണ്ടിയി തന്നെ ആയിരിക്കും പോക്കഅ ഇന്നിപ്പം മടി എന്ന് പറഞ്ഞ ഭയങ്കര മടിയ മക്കൾ നടക്കൻ മതി ഇപ്പോ ഇനി രാവിലെ ഞാൻ വണ്ടിയ എടുത്ത്- ത്ത വാകല് മദ്രസയില കൊ ണ്ടാക്കി കുഞ്ഞന അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീ മാങ്ങാൻ വേണ്ടിട്ട് പോയി ആട്ത്തന്നെ എനിക്ക് പച്ചക്കറി വാങ്ങേണ്ടേ എപ്പോും മീൻാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടച്ചിട്ട് പിന്നെയും പോയി പച്ചക്കറി വാങ്ങാൻ.
ആ ആ എനിക്കിഷ്ടാണ് വണ്ടി ഈ ലൈസൻസ്ടുക്കുമ എടുത്തോ ആയിന്ന എന്തൊക്കെയുണ്ട്
ഞാനത് ആദ്യം എടുത്തു പക്ഷേ എനിക് ഇവര് വണ്ടി തരൂല.
നമ്മക്ക് ആദ്യ പഠിച്ച് വച്ചവർക്ക് എന്താണ് കുറയോ ലൈസൻസിന്‍റെ പൈസകാര്യം
ആഹ് കൊറോയും കൊറയും അതിങ്ങള് മാത്ര അതുമാത്രം പഠിച്ചാൽ മതി വണ്ടി പിന്നെ ഫുള്ളായിട്ട് പഠിക്കേണ്ട ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്ര- അത്ര വന്നാന്ന് പറു കഴിഞ്ഞാല് അതില് എട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ മതി.
ആഹ പിന്നെ ഡ്രൈവിംഗ ഒക്കെ പഠിക്കണമെങ്കിൽ ഇപ്പൊ ഭയങ്കര കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുട്ട കേട്ട്ട്ടോ എന്താണ്
തുടങ്ങുന്നതിനു മുന്പേ ഞാനിപ്പം എടുത്തേ ഞാൻ കഴിഞ്ഞ നോമ്പിന് എടുത്തു വെച്ചതാ
ആ ഇപ്പൊ എത്രയാണ്
ആ എ ഞാൻ
ഇട്ട് അല്ല
അല്ല ഞാനിപ്പ കൊടുത്തന്ന് വെച്ചല് നാലായിരംറുപ്യ കൊടുത്തിട്ട് വെറും പിന്നെ
സ്കൂട്ടി അടുത്ത് സ്കൂട്ടി മാത്രേ അടുത്ത സ്കൂട്ടിന്റെ അടുത്ത് ആഹ്
കാറോടിക്കുമോ?. കാറോടിക്കൂല അതെനിയിപ്പോ ഇൻ ഷാ അല്ലാഹ് ഈ നോമ്പെത്തണം. നോമ്പെത്തിയിട്ട് എങ്ങനെയെങ്കിലും പഠിക്കണം. നോമ്പാവുമ്പോ കുറച്ച് പൈസ കയ്യിൽ വരും. ആ അന്നേരം പ അത് നല്ലതാ നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നത് പെണ്ണുങ്ങൾ നിസാരക്കരുത്. ഇല്ല അതാ ഞാൻ പറ ഞമ്മ ൾ പഠിച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഉപകാരാ ഒന്നാമത് എന്റെ ഓനൊന്നും ഇവിടെ ഉള്ളതല്ല എല്ലാം പുറ ത്താ. പെട്ടെന്ന് എന്തെങ്കിലും സുഖമില്ലാണ്ടായി ഏതെങ്കിലും സമയത്ത് വണ്ടി കിട്ടിയില്ലാന്ന് വിചാരിക്ക് ഞമ്മക്ക് എടുത്തിട്ട് ഓടി
ഓടാം, അതാ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെന്ന് പക്ഷെ സമ്മതിക്കണ്ടെ നമുക്ക് വീട്ട സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാനേ ഉള്ളൂ അതാണ് സപ്പോർട്ട്
പഠപ്പിച്ചന്ന് പക്ഷെ കിൽ ലൈസൻസ് ഓൻ എടുക്കാൻ തമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ പോയിട്ട് ലൈസൻസ് എടുത്തു
ആഹ അന്നേരം ഇവരെ ഇവിടെ പേടിയാ എന്താാണ് എവിടെേയും കൊണ്ട ഇടിപ്പിക്കും അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അത് എന്തങ്കിലൊക്കെ പെട്ടെന്ന് ഹസ്ബൻറിന് തന്നെ വയ്യാതായി അപ്പോ ഒരു വീട്ടിൽ ഒരാൾ ഡ്രൈവിംഗ് അറിയുന്നത് ഉഷാർ നല്ലതല്ലേ.
നല്ലതന്ന് പറയാ ഇപ്പൊ ഇവ നാല് മാസമായി നാട്ടിൽ വന്നിട്ട് എന്നിട്ടേ ഇവ എനിക്ക് വല ചില സമയത്ത് പറയും എനിക്ക് നല്ലാണ്ട് കൈ വേദനയാെന്ന് പുറത്തന്നും പോയാൽെ നീ ഓടിക്കുന്നവരെ ഞൻ പറ ഇതെ കൊണ്ട് ഞാൻ ലൈസൻസ് എടുത്തോണ്ടല്ലേ എടുത്തിക്കില്ലന്നുണ്ടെങ്കിൽ നിങ്ങ ഇതന്നെ കൂടി ചെയ്യിക്ക ഇപ്പ എന്തായി എല്ലാർക്കും ഉപകാരമായില്ല ആഹ ഓർക്ക
ബൈ നമ്മെ വീട്ടിൽ തന്നെ നമ്മളല്ല അയവപ്പക്കത്ത ആാവട്ടെ പെട്ടെന്ന ആക്കിന വയ്യാത ആയി ഇപ്പ കൂടുതൽ ആണുകൾ പുറത്തയക്കുമല്ലോ അപ്പൊ നമ്മക്ക്ന്നെ സ്ത്രീകൾ ഒരു ഡ്രൈവിംഗ പഠിക്കുന്ന
നത അത് എന്റെ അപ്പുറം ഒരു പ്രായമുള്ളരു ഉമ്മ ഉപ്പിയാ അപ്പൊ ഒരു കെ പോ നോക്കിക്ക കഴിഞ്ഞാ അത് തലവേദനും തലകർക്കും അങ്ങനെത്തെല്ല സൂക്കാണ് ക്ഷീണമാവാുക തിവരെ തന്നെ വിളിക്കും മുള ഇഞ്ഞ ഒന്ന് തന്നെ കാണിക്കാൻ പോവോ ഞാൻ ഓട്ടോ പിടിക്കട്ടെന്ന് ചോിക്കും നമ്മൾ എന്തിനും ഓട്ടോഓടിക്കുന്ന വാ കേരിക്ക എ് വണ്ടിയേ കരിക്കും ഞാ നിങ്ങളെ കൊണ്ടേയിണിച്ചി് ഞാനങ്ങൊണ്ടാക്കും അോർക്ക ഇഷ്ടം ഒരുപാറ മോള് പഠിച്ചന്നെ കൊണ്ടു പോകാതായി അതുകൊണ്ട് അമ്മക്ക് വേദാനായി
പിന്നെതാ ഓട്ടോ ഡ്രവർക്കെ ഭയങ്കര ഡിമാന്റ് ആ ചിലൽ നിന്ന് വിശോസിക്കാൻ പറ്റ നമ്മിപ്പോ അതിനൊക്കൊക്കെന്തെല
യ്യാതെ ഇവ കൊണ്ടോാല ച വിശ്വിക്ക വിശ് കൊാവല്ല അ അതാ പേടി അതുകൊണ്ട്ന്നെ ഞാൻ മെയിനായിട്ട് പഠിച്ചത് ഞാൻ പഠിച്ച എന്റെ മക്കളല്ല സ്കൂൾ പോകുന്നതാ അപ്പൊ ചില സമയത്ത് ബസ് കിട്ടാൻ ൻെക്കുമ്പോ നമ്മെന്ത ഓട്ട പിടിച്ചിട്ട് ഓോയിൽ പറഞ്ഞേക്കും അപ്പൊ ഓട്ടോക്കാരെ കുട്ടികള ഒറ്റക് ആകുമ്പോ അത് അട തൊട്ട് ഇവിട തൊട്ട് അങ്ങനെ കളിക്കുമ്പോ
ആ നല്ല എനിക്കിഷ്ടാണ് ഞാപ്പളും മക്കളോട് പറയും മക്കളെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാല് ഞാനാന്ന് സ്കൂളിലേക്ക് കൊണ്ടോയി വിട്ടു തരാം പറയും ഭയങ്കര ഇഷ്ട നമ്മച്ചി ഇമ്മച്ചക്കിത് പഠിച്ചൂടെന്ന്റയു ഷെ ഇവിടെ സമ്മയ്ക്കണ്ട വണ്ടി വീടല് അവർക്കൊക്കെ പേട്യ
ഇപ്പം പതിമൂന്ന് വയസ്സാവുള്ളൂ പക്ഷേ ഓള് ഉപ്പാന്റൂടി പോയി പോയി പോയി ഉപ്പ നല്ലോണങ്ങ് പഠപ്പിച്ച് കൊടുത്തിട്ട് ഇപ്പൊ പതിനെട്ട് വയസാൻ കാത്ത് നിക്ക നമ്മള് ലൈസൻസ് എടുക്കൻ കാര് ഓള് നല്ലായിട്ട്ഓടിക്കോ
അല്ലൊണ്ട് എനിക്ക് പിന്നെ സൈക്കിൾ ബാലൻസ് ഒക്കെണ്ട് പക്ഷെ എന്താണ് സൈക്കി വാലൻസ് ഉണ്ടെങ്കില് അമ്മക്ക് സ്കൂട്ടി നല്ല ഉഷാറായിട്ട്
ഉഷാറായിട്ട് പോവു ആ
ആ സൈക്കിൾ ബാൻസ് സൈക്കിളേ ഞാ പണ്ട് പലേ അഭ്യാസങ്ങൾ കളിച്ചതാ സൈക്കിള് കൈയ് വിട്ടോ പിടിക്കാതെ ഓട്ടിയിട്ടുണ്ട് അങ്ങനെ പലേ കളികളും കളിച്ചിട്ടുണ്ട്
ഏ അതോണ്ട് നല്ലതാന്ന് വീം കിട്ടുവേനും പക്ഷെ സർപ്രൈസായിട്ടങ്ങ് എടുത്തോ അതാ നല്ലത് അല്ലാണ്ടിവര് സമ്മേച്ചിട്ടി നമ്മക്ക് എന്തായാലും എട് ക്കാൻ പറ്റൂല പക്ഷെ എനിക്ക് കാറ് കാറോടിക്കാനട്ട ഭയങ്കര ഇൻട്രസ്റ്റ് മക്കളെം കൊണ്ടെല്ലൊന്ന് കറങ്ങണെങ്കില് ആ കാറ് വേണം പക്ഷെ രണ്ടും കൂടി എടുക്കാന് പതിമൂന്നറുപ്യാന്ന് തോന്നു ആ അതെ ലാഭം നോക്കാന്ന് വെച്ചാൽ അതാള്ളൂ ഏറ്റവും നല്ലത് അതന്റെഓം പറഞ്ഞത് എനിക്ക് കാറുംകൂടി പഠിച്ചിട്ട്നിക്ക് രണ്ട് ഒപ്പം ടെ ഞാൻ പറയാ എനക്ക് സമയല്ല സമയവും വേണ്ടേ ഞമ്മക്ക് ഈ കുട്ട്യളെ ഞാൻ കുട്ട്യളെം കൂട്ടിട്ട് ഇത് എട്ടേയ്താ പോക്ക് അപ്പോ ഞാമ്പറയും മൂ കൂട്ടും പൊരേല് ഞാൻ നിർത്തിക്കേല മ്മള് ഒറ്റയ്ക്ക് നിക്കുന്നോണ്ട് അപ്പറ ഇപ്പറ എങ്ങനെയ പറയാമ്പറ്റൂലല്ലൊ ആ മൂത്തതൊരു പെങ്കുട്ടിയപ്പപിന്നെ ചെറിയ രണ്ടാംകുട്ട്യള ഇല്ല്യ അതൊണ്ട് ഞാനിവരെം കൂട്ടീട്ടാ പോവ അപ്പൊ ഈ കാണു കുട്ട്യാളെ മൂന്നാളാടെ നിർത്തിക്കേണോ ഞാനൊറ്റക്ക് കാറി പോണം അപ്പൊ കുട്ട്യാളാടെ ത്തിക്കുന്നത് അതും അത് അത്ര വലിയ സുഖള്ള കാര്യല്ല ആടെം പഠിക്കാൻ ട്യളെല്ലായില്ല്യേ പ്പതും ചെയ്തൂട അണ്ട് കാറാടെ നിക്ട്ടെ കാറി ഞാന് നി ഒറ്റക്ക് പോയിക്ക് കുട്ടികളിപ്പൊ കൊറച്ചൊകേ വണ്ണം വെച്ചലോ. അപ്പൊ നീ കൊറച്ചും കൂടി പൊരുതി നി ക്കാലോ ആരും എടങ്കിൽ ആയാലും പൊരുതി നിക്കാന്നൊള്ളയിതായണ്ട് ഞാൻ വിചാരിച് ഈ വെയ്ന നോമ്പിന് ഇൻശാഅല്ലാഹ്‌ എനക്ക് എന്തായാലും
ആ ആ.
എടുക്കണം.
ട്ടു ട്ടു ട്ടു. എനിക്ക് മേണം ഞാങ്ങനെ പറയും ഞാനെല്ല പടിച്ചോരോടെക്കെ ചോയ്ക്കും എങ്ങനൊക്കെണ് ഈന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എങ്ങനേണ് ചോയ്ക്കും. ഇനി വരാൻ പോന്ന് ഭയങ്കര കൊറച്ച് ടഫായിട്ടാണ് ലൈസൻസ് ഒക്കെ എടുക്കണെങ്കില്--എടുക്കണെങ്കില് കൊറച്ചൊക്ക ളോ കാര്യ എന്തൊക്കോ കാര്യങ്ങളൊക്കെണ്ട് ഇനിയങ്ങോട്ട്ന്നൊക്കെ പറയു പരീക്ഷണ്ടതെല്ലാം -
ഇതിന്റെ റൂളെല്ലാം അറിയാങ്കില് ഇതിന്റെ
എനിക്ക് തിയറി കൊറച്ചൊക്കെ അറിയാം അയ്ന്റെ എങ്ങോട്ട് വളയ്കുന്ന് അങ്ങനെ അമ്പുകള് കാര്യങ്ങ അതൊക്കെണ്ടാവില്ലെ അതിന്റെ പുസ്തകണ്ടല്ലോ അതൊക്കെ പെട്ടന്ന് മനസ്സിലാകും ആ ആ അത് ഞാൻ നോക്കിട്ട് നോക്ക് പഠിച്ചിട്ടുണ്ട്.
അതുവല്ല ഞമ്മക്ക് അതിന്റെ ചിത്രങ്ങളന്നെ ആട തന്നിട്ടല്ലേ അമ്മളോട് ചോദിക്കുവോ? അ വേഗം മനസ്സിലാവും ഇതിപ്പോ ഒന്നുല്ലെ ചോദിക്കല് കേഴുമ്പോം പിന്നെ ഒരു വണ്ടി മേലോട്ട് കേഴുമ്പോ ഒരു വണ്ടി താഴോട്ട് എറങ്ങുന്നു ഒരു കുന്നിൻ്റെ മോള് ത്തായിട്ട് എറങ്ങുമ്പോ ഞമ്മള് വണ്ടിയെടെ നിർത്തണം ആരാദ്യം പോണൊ
ആ
ഇങ്ങത്തെ കാര്യങ്ങളെല്ലാ ചോദിക്ക്വാ പിന്നെ ഓ ഓരോ ഇത് കാണിച്ച് അടയാളങ്ങൾ കാണിച്ച് പക്ഷെ അതെന്ത്ന്നാ ഏതാ അത് ഉത്തരായിത്തന്നെ ഉണ്ടാവും. അത് നമ്മള് ടിക്കെയ്തൊടുത്താ മതി. ചെലപ്പോ നമ്മക്ക് കണ്ടാ തന്നെ മനസിലാവും, കണ്ടാ മനസ്സിലാവും ആ പിന്നെ പന്ത്രണ്ട് ചോദ്യംല്ലേ വേണ്ടു പന്ത്രണ്ട് ഉത്തരം കിട്ടിയാൽ മതിയേ പിന്നെ നമ്മൾ വിജയിച്ചിലെ?
ആ ജയിച്ച് ആ. അങ്ങനെയൊക്കെയാന്ല്ലേ സിമ്പിള് ആണല്ലേ സംഭവം പഠിച്ചയ്ഞ്ഞാ യങ്കര സിമ്പിളാണെന്ന് പറഞ്ഞേക്കു മ്മൾ എല്ലാഗാ ഇവ്ടെ യട്ത്ത് ഞങ്ങളെ ഇവ്ട്ന്ന് ഒരുതരപെണ്ങ്ങണ്ടയ്നു അയ്ന് ഭയങ്കര പേടിയന് പഠിച്ചുകയിഞ്ഞിട്ടും റോടുമ്മലേക്ക് എർക്കാന് പ്പ ശെരിയായി ഇപ്പതാ പ്പ എല്ലാട്ത്തു ഓലെന്നെ കൊണ്ടോഗ്ണ ക്കള കൊണ്ടോവാന് എ അങ്ങാടി പോവാനോക്കെ ഓരന്നെ അന്നേരം ഞാന്
ഇപകാരം ഞമ്മക്ക്ന്നാണ് ഞമ്മളൊരാളെ കയ്യും കാലും കാത്ത് നി കണ്ടാവശ്യല്ല ഞ വിളിക്കേണ്ട ഇപ്പത്തെ തീരെ വിഷ് ഇപ്പൊ പോർത്ത വർത്താക്കമ്മാര് പൊർത്താള്ളെങ്കിൽ അന്ന് സ്പെഷ്യൽ ആയി ചെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർ വേരു ആ ഒന്ന് കൊജാ ഒന്ന് മയങ്ങാ അവരെ എങ്ങനെ വലായത് വീത്ത അതിലെല്ലാ നല്ലത് ഞമ്മളന്നെ വണ്ടി എട്ത്തിട്ട് ഞമ്മളെന്നെ പോകാ.
ആ ഞമ്മള ആവശ്യത്തിന് പോന്നല്ലേ എന്തെങ്കിലുംക്കെ എന്തും വീട്ട്ലേക്കെന്ന് പോയി വെരണങ്കിൽ ബസിന് കാത്ത്ക്കണ്ട ഇത്ങ് മയ് അറുവത് യേയുപത് മൈലേജ് കിട്ടുന്നുണ്ടല്ലോ മ റ്റ് സ്കൂട്ടിക്ക്കോക്കെ ല്ലേ ആ ഞാ പറയാ കാർ ഉം ഞാങ്ങനെ ഓരോ ബയസ്സായ ആൾക്കാരും കുട്ടികളടക്കെ ഓടി ക്കുന്ന വരെ
അറിയാണ്ട് എട്ക്കാ അറിയാണ്ട് പോയിറ്റ് എട്ത്തോ അതാ നല്ലത്. അർഞ്ഞാ ഇന്നെന്തയ്ലും സമ്മയ്ക്കൂല. അറിയാണ്ട് പോയി എട്ത്തയ്ഞ്ഞാൽ അനിവൃത്തിയില്ല ഇവള കൊണ്ട് ഞ് വണ്ടിയിട്ട് ഇള് പോവുന്ന്ള്ളര് ഇതെത്തും അപ്പൊ പിന്നെ പ്രശ്ന ണ്ടാവൂല. ആ ആ അതന്നെ ചെയ്ത് കാൺച്ചെട്ക്കാ വീട്ട്നെങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിചൂടെ വണ്ടിണ്ട മുറ്റത്ത്.
വീട്ട്ല്ണ്ട് പക്ഷെ ആ മുമ്പിൽ അമക്ക് അങ്ങനെ കാറാണ് സ്കൂട്ടില്ല. ഉം അപ്പൊ അത് നടക്കൂല. കാറൊക്കപട്ത്ത് അമക്ക് പഠിക്കാനൊരുതായില്ല എയ്മായില്ല അതാരരെങ്കിലൊകൊന്ന് കൂടെ വേണല്ലോ.
അത് വെണം. പഠി എ
ആ പിന്നെ വർക്ക് പേടി എവിടെകൊണ്ട ഇടിപ്പികോ ആ അതാണ് യനെ
ഞമ്മള അത് ഇത്രയേ വയ്യുള്ളു ഓർറിയാണ്ട് പോയിട്ട് എട്ത്തിട്ട് അങ്ങ് ഓടിച്ച് കാണിച്ചെടുകൊത്.
ആ അട് ചെ ഞാനിങ്ങന ചെയ്യു അങ്ങനെ ഇപ്പൊ അതാ അട്ത്ത തീരുമാനം ങ്ങനെ ചെയ്ത് കാണിച്ചു അ ഓ ആയിക്കോട്ടെ ന്നാ ശരി ഓക്കെ.